ഹലോ കേൾക്കണണ്ടോ.
ആഹ് കേൾക്കാണ്ട്
എങ്ങനെയാ മോർണിംഗ് ഒക്കെ കാലാവസ്ഥയൊക്കെ എങ്ങനെ മഴണ്ടോ അതോ വെയിലാ.
ഇല്ല
നല്ല വെയിലാണല്ലേ.
ഉം ഇന്നലെ നല്ല വെയിലായിരുന്നു, ഇന്നിപ്പോ വെലിന്റെ ഒരു ഇത് തന്നെയാണ് കാണുന്നുണ്ട്.
അതെ ചായ ഫുഡ്‌ ഒക്കെ ചായ ഒക്കെ കുടിച്ചോ?
ഉം ചായകുടി കഴിഞ്ഞു .
ഇല്ല ചായ ഇണ്ടാക്കണേയുള്ളൂ.
അഹ് ശെരി ഞാന് ഭൂരി ഇഷ്റ്റുഅ ന്ന്ണ്ടാക്കെ ഇത്
ആ എന് ദോഷയും ചെറുവയറുകറി
ആ ഹ അനെ കുട്ട്യേളൊക്കെ പോയൊ?
ആ കുട്ട്യാൾ മദർസി പോയീഞീ. ഇനീ കൊർചെയ്ഞ വരും. പൊ ഓരോരുത്തര് വര്ലൊട്ങ്ങി
ആ രാവിലെ പോയൊരു പൊ രണ്ടാംതര
ആ അങ്ങനെണ്ട് ഷിഫ്‌റ്റായി റ്റൻ മദ്റസ പോക്ക്
ആഹ് വല്ല്യോൽക്ക് രാവിലെ ആറ് മണിക്കോ?
ആ വെല്ല്യോൽക്ക് ആറ് മണിക്കും ചെറിയ കുട്ട്യേക്ക് ന്നാണ് ഏഴര മുതല് എട്ടേമുക്കാൽ വരേ
ആഹ് ഹ ഹ
നിങ്ങളെന്താ വർക്ക് യ്യാനോ?
ഇല്ല ഞാൻ വർക്ക് യ്യണൊന്നുല്ല
അവടെ എങ്ങനെ മദ്ഷ്ടൈമൊക്കെ?
മദർസ രാവിലെ നല്ല വല്യ കുട്ടികളൾ ഉണ്ടാവ്ലേ എട്ട് മുതലൊക്കെ ഉള്ളവർക്ക് രാവിലെയ ആറ് മണിക്ക് പിന്നെ ചെറിയ കുട്ടികൾക്ക് ഏഴേ കാലിനും പിന്നെ മറ്റേ അഞ്ചു ആറും ഏഴോ ഒക്കെ രാത്രിയാ ഇവിടുത്തെ മൂത്ത മോന് ആ ഓന് ആറിലാണ് അപ്പൊ ഓൻ ക്ക് രാത്രിയാണ് സ്കൂളള്ള ദിവസങ്ങളു രാത്രി അല്ലാത്ത ദിവസം പത്ത് മണിക്കും ചെറിയളിപ്പ പോയി ഓന് ഒന്നിലാണ് ഓനക്ക്പ്പ രാവിലെ ഏഴ മണിക്ക പോയി മറ്റൾ പിന്ന രാത്രിയാണ്
ഇവിടെ ഇവിടെ മദ്രസില് അൻ അൻ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പ്ലസ്ടു വര ഉുള്ളവർക്കൊക്കെ രാവിലെ ആറ് മണി മുതല് പിന്നെ ഒന്ന മുതല് നാലാം ക്ലാസ് രള്ളോർക്ക് ഏഴ് മണിക്ക് ഏഴെകാലണ്ടത്
ആ രാത്രി ക്ലാസ്സ് ഉണ്ടാവൂലല്ലേ
രാത്രി ക്ലാസ്സില്ല
ഉം ഉമ്മക്കെണ്ട വീട്ടില്
ആ വീട്ടിലിമ്മണ്ടേ
ഉം
നിങ്ങളെന്ത ഹൗസ് വൈഫാണോ
ആ അതെ ഞാനും കുട്ടികളും കാക്കയും തന്നെ ഉള്ളു ഇവിടെ ഒരു മണിക്ക് കഴിക്കണോ ചെറിയള് പോവും ചെയ്തു ഉം ചായും കടിയൊക്കെ ആയി ഒരു കല്ല് കല്ലണ്ടി ലോറി ഡ്രൈവറ ആണേ കല്ലുംവണ്ടിയില് അപ്പ ഓര് രാവിലെ ആറ് മണിക്ക് പോവും
വെയിലാുമ്പോ പോകണ്ടാവില്ലേ ഇടെ ഹസ്ബന്ഡ് പൊറത്താണ് ഞാനും മക്കളും ബൻ്റിന്റെ മ്മയുണ്ട് വീട്ടില്
ആ കുട്ടികള് മൂന്നാളോ ഉണ്ടാണോ ആ ആഹ് മുത്താൾ എത്രെലാണ്
മുത്താൾ അഞ്ചാംക്ലാസ്സിലാണ്
ആ
മൂന്നാം ക്ലാസ്സില്
ആ ആ ശരി
എന്തിനോ നിങ്ങൾക്ക് എന്തേലും പ്രത്യേകച്ച് എന്തിലും ചെയ്യാൻ താല്പര്യം മുണ്ടോ
ഞാന് എന്ത് ചെയ്യൊക്കെ ചെയ്യും ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു ഡിഗ്രി ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞാന് ഇവിടുത്തെ സാഹചര്യം ഇവിടത്തെ ഇക്ക പിന്നെ സമ്മയിച്ചില്ല വന്നിട്ട് എന്തേലുമൊക്കെ പഠിക്കണം ജോലിക്ക് പോകണം എന്നുള്ള താല്പര്യത്തി തന്നെയാണ് പക്ഷെ ഒരു നമ്മതില്ല അങ്ങനെ ഞാനെന്തായാലുംക്കെ അങ്ങനെ ഓൺലൈൻ വർ ക്കൊക്കെ ചെയ്യലുണ്ട് ഓരോരോ എന്തേലും ഒക്കെ
അപ്പോ എ ഓൺലൈന ആയിട്ട് ഒരുപാട് വർക്കൾണ്ടല്ലോ
ആഹ ങ്ങെന്തിലേലും ഉണ്ടോ
ഞാന് പ്ലസ് ടു കഴിഞ്ഞ ഡി എം എൽ ടി കൊറച്ച് എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ ഡി എം എൽ ഡിപ്ലോമ അമേരിക്കൻ ലബോറ
ആഹ ആഹ അ ആ അതെങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട ചെയ്തത്
അല്ല കല്ല്യാണത്തിന് മുന്നേ ഞാൻ ചേർന്നു ചേർന്നെ യ്ക്കാണ് മേരേജ്
ആ ആ
ക്ലാസിന് ചേരലും മേരേജും ഒപ്പായിരുന്നു പിന്നെ ഏതാണെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ ക്ലാസിനൊക്കെ പോ പോയി പിന്നെന്തെയ്തെ പിന്നെ എക്സാമ് എഴുതി പിന്നെ പോയിട്ടൂല
ആഹ അ ശരി
വർക്കെയ്യാൻ താല്പര്യം ഉണ്ട് പക്ഷെ അത് നമ്മാ മുന്നോട്ട് പോവാൻ താല്പര്യം പ്പര്യല്ല
ആഹ അതിനോട് തല്പ്പം പര്യ ഉണ്ടാവൂലല്ലേ
ഇതിനൊരു താല്പര്യം നമുക്ക് നൈറ്റ ഒക്കെ കിട്ടും
ആപ്പൊ കുട്ട്യേളൊക്കെ ആവുമ്പൊളൊന്നും പ്പം നടക്ക
അത് നടക്കൂല പിന്നെ വീട്ടിലിരുന്ന് നമുക്ക് ഓൺലൈന ആായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാന്നല്ലാതെ
ആ അങ്ങൻ തന്നെയ അല്ല ഞാനും വിചാരിക്കണത് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുട്ടികൾ വലുതായി ചെറിയോന് ഇപ്പോ ഒന്നിലാണ് ഓന് കഴിഞ്ഞകൊല്ലം എൽ കെ ജി യു കെ ജി ഒക്കെ ചേർത്തിപ്പൊ ഒന്നൊക്കെയായി
ആഹ് കുട്ട്യള് വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടാണെ
ജോലിയൊന്നൂല്ല നമ്മളെ വീട്ട്ത്തെ ജോലി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം വെറുതെ ഫ്രീയന്നെല്ലേ
ആഹ് ഒരുപാട് ടൈം നമ്മൾ വെറ്തെ ഈ എന്താണ് പ്പ പ്രത്യേച്ചൊന്നുല്ലാതെ നമ്മള് വല്ല റീൽസും കണ്ട്കാണ്ട് ടൈമ് കളയാ
ആഹ് പ്പന്തേലൊക്കെ അമ്മള് കാണേന് എന്തേലൊരു ഉപകാരള്ളതാണെങ്കി അമ്മക്ക് പത്തുറുപ്പിയ ഏൺ ചെയ്യാൻ പറ്റുന്നതാണെങ്കി അതല്ലേ ന
വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടാണ്
ആഹ് അങ്ങനത്തെ കോഴ്സൊളൊക്കണ്ടല്ലോ പ്പ അങ്ങ
ഞാൻ നോക്കലുണ്ട് പക്ഷെ എനിക്ക് ഓഫ്‌ലൈ ഓഫ്‌ലൈൻ മതി ഓൺലൈൻ ന്ക്കു വേണ്ടേനു ഓഫ്‌ലൈൻ ആവുമ്പള് നമ്മള് വീട്ടില് തന്നെ
ആഹ് അടുത്തൊക്കെണ്ടെങ്കി പോയി ചേർന്നിട്ടൊക്കെ പഠിച്ചാലൊക്കെ
അന്യേ അന്യേഷിച്ചു പക്ഷെ ഒക്കെ ഓൺലൈൻ ക്ലാസ് ത്താണ്പ്പൊ
ഉം അങ്ങനത്തൊക്കപ്പൊ ഓൺലൈൻ ക്ലാസ്സാണ് ഉം അമ്മളാ വീടിന്റെ അടുത്തൊക്കണ്ടെങ്കിലൊക്കെ അമ്മക്ക് പോയിട്ടൊക്കെ ചെയ്യാം
അയിനെ ട്രാവലറൊക്കെ ഇഷ്ടാണോ
ആഹ് കൊഴപ്പന്നുല്ല പോവും
അല്ല അതാ അത് അയിനോട് ഇഷ്ടല്ലാത്ത ആരും ഒരു വിധം ഉണ്ടാവൂലല്ലോ അല്ലെ
തില്ല ഉം ഞങ്ങൾ പോവല്ണ്ട് സ്കൂള്ല് പൂട്ടും ഞ പൊയ് പെരുന്നാൾ സമയത്തൊക്കെ ഇപ്പം പോ പോവല്ണ്ട് ഞങ്ങള് ഏ ആ ഇങ്ങള് എവിടേലും പോവോ?
ഇന്നന്തെ ഉച്ചക്കൊക്കെന്താണ് ചോറും കറിയൊക്കെ
ചോറും കറിം മീന് വര്ണം. തിലെ മീന് വരും. അപ്പൊ മീൻ വാങ്ങാചെയ്യാ ഒരുനേരം രാവിലെ പോവല്ലേ അപ്പൊ പിന്നെഞ്ഞ് ഞാന് വാ വാങ്ങാ പിന്നെ പച്ചക്കറി വാങ്ങാനൊക്കെ കടേന്ന് ആള് ക്ക് വിളിച്ചാൽ അവര് കൊട്ന്നരും
ഇപ്പോ പിന്നെ അങ്ങനൊരു സൗകര്യൊണ്ട് നമ്മൾ വാണ്ട സാധനങ്ങൾ പറ്ഞ്ഞ അതെ
ആഹ് പ്പ കൊറോണ സമയത്ത് ആ വന്ന സൗകര്യാണ് പ്പത് ഇങ്ങനെ അമ്മള് എന്തും വിളിച്ച് പറഞ്ഞിട്ട്ണ്ടെങ്കി വരൊല്ലോ അപ്പൊ ഇവിടെ അടുത്തൊരു കടണ്ട് അവ്ട്ക്ക് വിളിച്ച് പറഞ്ഞാ എന്താ വാണ്ടേച്ചെങ്കി ഓല് കൊട്ന്നരും
ആഹ് ഒരു പച്ചക്കറി വണ്ടി ആദ്യന്നെ വര്ല്ലാ അന്നെ
അവ് ഞാൻ വാങ്ങലില്ല അങ്ങനെ കടേക്ക്‌ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ
ഞങ്ങക്ക് പച്ചക്കറി വണ്ടി ഫ്രഷ് പച്ചക്കറി കിട്ടും നമുക്ക് കടേത്ത് കിട്ട്നീലേറെ നല്ല ഫ്രഷ് ആയിട്ട്ക്കും
അതെ ഇബടൊക്കെ പച്ചക്കറി വണ്ടി വരുമ്പോ വൈകുന്നേരം ആവും. അപ്പൊവേ രാവിലെ കൊടുന്ന് വച്ചതായതല്ലെ ആവും.
ദിവസം വരൂല്ല വരുമ്പോ ഒരു പന്ത്രണ്ട് മണി ആവുമ്പോത്തനൊക്കെ ഇവിടെ വരും.
ആഹ് ഇബടെ എല്ലാ ചൊവ്വാഴ്ചേലും വരും. രൊക്ക ചെയ്യും ഞാൻ വാങ്ങലില്ല ഇപ്പം മിൻ വന്നിട്ട് എന്താചെങ്കി അയനനുസരിച്ചിട്ടെ കൂ ഡാമിന്റെ
തീരുമാനാവൊള്ളു അപ്പൊ പണി കഴിയാനും നേരം വൈകൂലേ?
പണി കഴിയ്യ ആ ഒരു മണി ആ സമയൊക്കെ ആകുമ്പഴത്തിനും കഴിയും ഇനിപ്പോ ചെ കുട്ടി മദ്രസ്സ് തേന്നും വരുമ്പത്തിനും ഓല്ക്കുള്ള കൂട്ടാൻ എന്തേലും ഉണ്ടാക്കും രണ്ടാക്കും ഓല് സ്കൂൾക്ക് പോവും ഒമ്പതേമുക്കാലാകുമ്പത്തേന് ഓല് സ്‌കൂൾക്ക് പോവും ഒരാള് ഒമ്പത് മണിക്ക്‌ പോവും വലിയോന് ചെറിയോൻ ഒമ്പതെ കാലിന് പോവും
കുട്ടികള് സ്കൂൾ എങ്ങനെ സ്കൂൾ ബസ്സിന അതോ എടുത്താണോ
വല്യാള് സൈക്കിളമ്മ പോവാണ് കുറച്ചടുത്ത് തന്നെയണ് എന്നാലും മൻ റ്റോന് വണ്ടിയിലാണ് ഏതാ എത്ര അടുത്തക്കും അല്ലല്ല വല്യോന് ഏഴിലാണ് വേറെ സ്കൂളില
ഇവിടെ മക്കള് രണ്ട്‌ ആ ഇവിടെ ഇന്റെ കുട്ടികളും തന്നെ രണ്ടാളും രണ്ട്‌ സ്കൂ കൂളിലാണ്
ആഹ് നാല് കഴിഞ്ഞാൽ പിന്നെ വല്യോൻ പോകും ന്നിട്ടല്ലേ പിന്നെ ഇവനെ ചേർത്തത് ഓല് ആറു വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് ഒരാള് ഏഴിലും ഒരാള് ഒന്നിലാണ്
ഇവിടെ വല്യ ഡിഫറൻറ് ഒന്നുല്ല രണ്ട് വയസിന്റെ വ്യത്യാസം. ഇബടെ ഒന്ന്‌ മുതല് ഹയർ സെക്കൻഡറി വരെ ഇബടെ ഒരു ഗവൺമെന്റ് സ്കൂള്ണ്ട്‌ അയിലാണ് മോളുള്ളത് മോനെ ഞാൻ പിന്നെ വാ വേറൊരു സ്കൂള്ല് ചേർത്തിട്ട്ണ്ട് അപ്പറ്ത്ത് ഓന് പിന്നെ വണ്ടി വരും ഇവടെ ഇവര് നടന്നിട്ടാ പോക്ക് എട്ത്താണ്
വല്ല്യോന് വണ്ടി തന്നെ പോവാ ഇപ്പെ എത്ര എട്ത്ത്ക്കായാലും വണ്ടിലെന്നെ കു
അത്പ്പോ നമ്മള് മദ്രസക്ക് എടക്ക് നമ്മള് എന്തെയ്യും എട്ത്താണെങ്കിലും വണ്ടിയന്നേണ് ഇന്ന് കയ്യൂലാ ഈ തെരുവ് നായ്ക്കളും
ഉം
ഉം ഇവടെ പിന്നെ എട്ത്താണ് സ്കൂൾക്ക് ഒരുപാട് കു ഒള്ളത് കൊണ്ടേ തൊട്ടട്ത്താണ്.
ആഹ് ഇബടെ മദർസിം ദൂരാണ് മദർസേക്കും വണ്ടിയാണ്. സ്കൂക്കും വണ്ടിയാണ്. വല്യോൻ പിന്നെ വൽതായപ്പോ പിന്നെ വണ്ടി വാണ്ടാർഞ്ഞ്ട്ട് ഓനോൻ സൈക്ക്ള്മ്മ
ആഹ് ചെറീ കുട്ട്യാള് പിന്നെ വണ്ടീലെ ന്നെ പാണെ
ഉം.
പോലും
ഇന്നത്തെ കാൽത്ത ആക്ക ഇപ്പൊ ബുദ്ധിമുട്ടാണ് രണ്ടാളും പോയി
ചായ കുടിക്കാനായിട്ട് ണ്ടാവുലല്ലേ?
ആഹ് ചായ ഇതാ ഇണ്ടാക്ക്ണു. ചെറുപയറ് കറിയൊക്കെ വെച്ച്ക്ക്ണു. ഞ്ഞ് ആവശ്യം ള്ളോരങ്ങനെ ഇട്ത്ത് കുടിക്കും ചൂടോടെ ചൂടോടെ. ഇവ്ടോൽക്കൊക്കെ ചൂടോടെ വാ ണം.
എല്ലാർക്കും അങ്ങൻ തന്നെ ഞാൻ ഭൂരിപ്പോ വല്ല കുട്ടി പോമ്പോ ഓ നിക്ക്ള്ളതും ഓക്കുള്ളത ചുട്ട്ട്ടുള്ളൂ. മറ്റേതാടാ വെച്ചക്ക മറ്റോം ഞ്ഞ്പ്പോ ഓൻക്ക് ചൂട്ള്ള വാണ്ടിയരും. ഭൂരിയൊക്കെ നമ്മള് ചുട്ടാ പ്രത്യേകിച്ചും തിന്നാ വെയ്ക്കൂലല്ലോ. ആത് ചൂടോടുക്കനന്നെ അത് തിന്നാൻ പറ്റുള്ളൂ ഓനിപ്പെനി എനീച്ചിട്ട് ചുട്ട് എടുക്കാ ചെയ്യാ.
ഇവടെ ഇങ്ങനെത്തന്നെയാണ്.
ഉം
ഒക്കെ ഫ്രഷില് വേണം.
ഉം അങ്ങനെത്തന്നെ എല്ലോടുത്തും. ഇമ്മന്തേ ഇമ്മ കെടക്കാ?
അല്ല അങ്ങനെ കൊഴപ്പ വയ്യായ്ക ഒന്നുല്ല കൊഴപ്പൊന്നില്ല ആരോഗ്യുണ്ട് ഇവിടെ വാപ്പ ഇണ്ടായിരുന്നു വാ പ്പ മരിച്ചിട്ടിപ്പോ തോനെയൊന്നും ആയിട്ടില്ല. എന്നാ ആഹ് ഒരു കൊല്ലൊന്നും ആയിട്ടില്ല.
കാക്കുപ്പ വന്നു പോയതാ
ആ കാക്ക്പ്പ വന്നു, പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു വരാനായി
ആഹ് ഇപ്പൊ മരിക്കണ സമയത്ത് ഇണ്ടായി ഇപ്പൊ മരിക്കണ സമയത്ത് ഇണ്ട് ഇന്നയിക്കേണ്ടാവൂലല്ലേ ങാ ഹ്
അന്ന് അവിടെ യുദ്ധം കാരണങ്ങളയതു കൊണ്ട് ഓര്ക്ക് വരാനും പറ്റീല്ല
ങാ വീട്
ശരി എന്നാല്ല് ട്ടോക്കെ
ങാ ആയിക്കോട്ടെ എന്നാ ശെരിന്നാ